ഹലോ ആഹ് എന്തൊക്കെ വിശേഷം?
എന്താ വിശേഷംങ്ങനെ ഇന്ന്പ്പോ ആസ്പത്രി പോയി വന്നിട്ടോള്ളൂ തൊണ്ടവേദനോക്കായിട്ട്
ആഹ്
അപ്പോ പനി നല്ല വേദനേം പനിയൊക്കെണ്ടായി മാറിട്ട് ഇപ്പ രണ്ട് മൂന്നീസായി. അപ്പോ തൊണ്ടവേദനേം തലവേദനൊക്കെണ്ടായിന്നു. അപ്പ അപ്പ അതൊക്കെ മാറീന്നുട്ടോ. രണ്ടീസം നല്ല കെടുപ്പലായി പിന്നെ എന്തേവോ? ഇന്ന് നേരം വെളുത്തോക്ക്മ്പോ ഒന്നും എറക്കാൻ വയ്യ. ഭയങ്കര തൊണ്ട വേദന.
ആഹ് ന്നട്ട് വീട്ടിൽ ആരൊക്കെ? വർക്കിയ്യാണോ?
അല്ലില്ല്യ ഒന്നിനും പോണില്ല
ഹൗസ് വൈഫാ
ആഹ് മക്കളൊക്കണ്ട് വല്യ കുട്ടികളായ്ക്കണ് മൂത്ത ആള് പ്ലസ് ടു കഴിഞ്ഞിക്ണു. മോന്
ഞാനും ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് എന്നിട്ട് എന്തിനാ പോണെ അവന്
ഓന് ഒര് ഡിജിറ്റൽ മാർക്കറ്റി മനസിലേ അത് ആഹ് അത് ഏകദേശം കഴിയാനായി.
ആ അപ്പൊ ഇന്ന് ചേർന്നെ ഈ വർഷ പ്ലസ്
ആഹ് ഇല്ല കഴിഞ്ഞ വർഷം
ഉം ഞാനിപ്പൊ ഈ വർഷ പ്ലസ് ടു കഴിഞ്ഞ്
അതെ ആഹ് എന്നിട്ടൊന്നിനും പോണില്ല്യേ?
ആഹ് ഞാൻ പോണ്ണ്ട് സി എക്ക്
സിയെക്ക അതെ ആഹ്
വേറെ മറ്റേ കുട്ട്യോളൊക്കെ എന്താ ചെയ്യണെ?
മോള് പ്ലസ്ടു
ഇപ്പ പ്ലസ്ടു ഏതാ?
ഓൾ സയൻസ്
ആഹ് എന്നിട്ട് എങ്ങനെണ്ട് ക്ലാസ് കേൾക്ക് ഉം എന്നിട്ട് ഇങ്ങളെ ഹസ്ബൻഡെന്തായ്യ്ണെ?
ഓര് കെ എസ് സിബില
ആഹ് എന്നിട്ട് ട്രിപ്പ് ഒന്നും പോവലില്ലെ
ഏഹ് ഞായറാഴ്ച പോവും. ആഹ് അതികം ഞായറാഴ്ച ഏവ്ടക്കേലും പോവും അന്നലെപ്പൊ ഒഴിവുണ്ടാവ അല്ലെ
ഇനിവ മറ്റന്നാല്ലേ
ആഹ് അപ്പ അങ്ങനെ ചെറിയ ചെറിയ മോള്ണ്ട ഒന്നാ ക്ലാസ്സി പഠിക്കണ ഓനിക്കും തന്നെ ഇങ്ങനെ ജലദോഷ ഇതൊക്കെണ്ട്
ആഹ് ആ
ഇവിടെ പോയി ഇനിപ്പോ കോഴിക്കോടാഭാ ആഹ് നമ്മള് കോഴിക്കോട് ആ ഭാഗത്ത് തണുപ്പുള്ള ഒരുസ്ഥലണ്ടല്ലോ നല്ല ഉയരം ഞാമറന്നു സ്ഥലത്തിന്റെ പേര് കക്കാടപ്പുഴെ തക്കാടപ്പുഴ ആഹ് അവിടെ പോയി നല്ല മഞ്ഞു ഇതൊക്കെ ഇണ്ടായിന്നു അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാതോന്ന്ണ്ട് ഞങ്ങക്ക് ഇത് വന്നത്
ആഹ് അതൊണ്ടായിരിക്കുല്ലേ മഞ്ഞുതൊ പിന്നെ ഈ കാലാവസ്ഥയും കൊറച്ച് ച്ചിതാണല്ലോ മഴയും ഒക്കെ ആയൊണ്ട് പെട്ടെന്ന് പനിയൊ
ആഹ് അതെ ഐക്കു ആഹ് എനിക്ക് നല്ല പനിയോണ്ടായത് നല്ല
എന്നിട്ട് വേറാരിക്കു ഇല്ലാല്ലൊ വേറെ
ഇല് ഞങ്ങ രണ്ടാക്കുവാണ് മോന്റെ ഒരുവിധം മാറിക്കണ് എനിക്കെന്തേവൊ ഇപ്പ നല്ല തൊണ്ട ഇന്ന് ഒന്നും എറ്ക്കാൻ വയ്യ അങ്ങനെ അപ്പൊ പിന്നെ ഒന്നും കൂടി പോയി കാണിച്ചു രാവിലെ.
ഉം എന്നിട്ട് ഞാൻ ട്രിപ്പ് പറയുമ്പോ നിക്കാന് സ്റ്റേ ഒക്കെ ചെയ്യലല്ലേ.
സ്‌റ്റേ അങ്ങനെ ചെയ്യലില്ല. പൊയ്ക്കണ് ഊ ട്ടിയൊക്കെ പോയപ്പോ സ്‌റ്റേ ചെയ്തക്കണ്. ഇവിടന്ന് കോയിക്കോട് ആഹ് ആഹ്. അങ്ങനെ ഞങ്ങള് ഒറ്റക്കാ പോക്ക് മക്കളും. ഞങ്ങള് വണ്ടീണ്ട് വീട്ടല് ഇപടെ. ആഹ് ഇപരെ ഉപ്പിം ഞങ്ങള് ഇങ്ങനൊക്കെ. ഞങ്ങളും അങ്ങനെ പോക്ക്.
ദൂരം പോവലില്ലേ?
ദൂരം പോയിട്ട് ഇപ്പോ കൊറച്ചായേക്കണ്, ഊട്ടിക്കും മൂന്നാർക്കൊക്കയാണ് പോയിക്കണെ അപ്പം. ബോറയി
കുട്ടികള് പോവലുണ്ടോ സ്കൂളിന്ന്?
സ്കൂളിന്ന് ഏഹ് അങ്ങനെ എങ്ങാട്ടും വിടുലില്ല സ്കൂളിന്ന്. അത് കാരണം ഞങ്ങള് ഇങ്ങനെ പോണത്, ഉം.
ഇന്നെ അങ്ങനെ വിടലൊന്നും ഇണ്ടായിരുന്നില്ല. പിന്നെ പ്ലസ് ടുന്ന് ആദ്യയിട്ടാ വിട്ടയച്ചത് ചോദിച്ചു ചോദിച്ചു, അതെ.
ഇനി പ്ലസ് ഓഹ് ഓളും പറയണ്ട് എന്നെ പ്ലസ് ടുവിന് വിടണോന്ന്.
ഉം അങ്ങനെ ഉം അത് നല്ല രസ മാണ് പിന്നെ നമുക്ക് ആലോചിച്ചാനൊക്കെ പൈസ ഇല്ലാത്ത പ്രശ്നാണെങ്കിൽ പൈസ. പിന്നെ വരും പക്ഷെ ഇങ്ങനൊരു ചാൻസ് ആഹ് പിന്നെ. ഇങ്ങനെയൊരു ചാൻസ് പിന്നെ കിട്ടൂല.
ആഹ് ഓള് ഉപ്പാക്ക് അങ്ങനെ ഒറ്റയ്ക്ക് വിടണത് സമാധാനം ഇല്ല അതാണ് എനിക്ക് കുഴപ്പൊന്നുല്ല. ഉപ്പാക്ക് സുഖമില്ല അതാ.
ഉം ഉപ്പാക്കാണ് പിന്നെ ചോയിച്ചു ചോയിച്ച്. അയച്ചു പക്ഷെ കുഴപ്പൊന്നുണ്ടായില്ല, അത് നമ്മടെ ഫ്രണ്ട്സ്. എൻ്റെ ഒപ്പ അങ്ങനെ അത് അതുകൊണ്ട് കുഴപ്പൊണ്ടാവൂല.
ഉം
ഫുഡ്ഡൊക്കെ പണിയൊക്കെ കഴിഞ്ഞോ?
ആഹ് അതാ ചോറ് കാരണം മട്ടരി രാവിലെ വേവും ഇവരെക്ക്. ജോലിക്ക് പോകുമ്പോത്തിന് തന്നെ ആഹ്. ക്കാവലുണ്ട്, ഇന്ന് ഇപ്പെ ഇല്ലാത്ത കാരണം അടുപ്പത്തെ പണി കഴിഞ്ഞിട്ടില്ല.
അപ്പൊ ഓല് എന്താ ചെയ്യാ ഫുഡിന്?
ഇന്ന് പോയിട്ടില്ല ഞങ്ങക്ക് ഹോസ്പിറ്റലിലൊക്കെ ഇപ്പൊ അല്ല ഇവര് ഇപ്പൊ പോയിട്ടില്ല. പൊറത്ത് പോയതാ.
കുട്ടികള് എന്താ എളുപ്പം സ്കൂളിന്ന് ഫുഡ് കഴിക്കാ.
കുട്ടികള് മോള് രാവിലെ ദോശ അതുകൊണ്ടോയ്. രാവിലെ ഇപ്പോ പിന്നെ ചെറിയ ആള്. ചെറിയാള് തൻ പിന്നെ ചോറ് കൊണ്ടോവലില്ല അതുകൊണ്ട് എന്നും ദോശ തന്നെ, ഓഹ് ഓന് ഇവിടെ വന്നി ട്ട് ചോറ് വാരി കൊടുക്കലാണ് എന്നിട്ട് ഓന് ഒറ്റക്ക് തിന്നാൻ മടിയാ.
ആഹ് ഉം എന്നിട്ട് എന്താ. പിടിച്ചു നിൽക്കാൻ പിന്നെയല്ലേ, നിങ്ങള് എവിടാണ്.
ഏഹ് എന്റെ വീട് ഇവിടുന്ന് കുറച്ച് പോവാനുള്ളൂ.
ആഹ് മക്കളൊക്കെ അവിടെ അടുത്ത് തന്നെ സ്കൂള്.
ആഹ് ചെറിയാള് ഇവിടെ തന്നെയാ വണ്ടി. വന്നുകൊണ്ടു പോവും, മോള് നടന്നു പോണം കൊറച്ച്. ഇച്ചിരി ദൂരമുണ്ട് എന്നാല് നടക്കാനേ പറ്റുള്ളൂ, അവർക്ക് വണ്ടിയില്ല അങ്ങനെ സ്കൂള് ഉള്ളക്കൊയിട്ടേ.
ഉം ഉം എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അവർക്ക് മാർക്ക് ഒക്കെ.
മാർക്ക് പത്താം ക്ലാസിന്ന് എട്ട് എ പ്ലസ് ആയിരുന്നു.
ഉം പ്ലസ് വണ്ണുത്തെ റിസൾട്ട്‌ വന്നോ ഓളുടെ.
ഇല്ല്യാ വന്നിട്ടില്ല്യ, ഉം ആഹ് അത് കൊറച്ച്. ഇച്ച് വൈകി ഇപ്രാവശ്യം വരാൻ പൈയിനെട്ടോ പൈയിനഞ്ച് തീയതി എന്തോ പറയണ്ട്.
ഉം ഞങ്ങൾതും വൈകിക്കെന്നേനു കഴിഞ്ഞ വർഷയൊക്കെ, ഞാൻ പ്ലസ് വണ്ണിൽ ആയിപ്പോ.
ആഹ് ആഹ് ഉം പറയാൻ പറ്റും.
ഉം എന്നിട്ടും മകന്റെ ഇത് കഴിഞ്ഞോ, ജോലിക്കായോ?
ആഹ് ഇല്ല അവൻ ഇങ്ങനെ ട്രെയിനിങ്ങന്റെ അതൊക്കെ അങ്ങനെ പറയണ്ടോന്ന്
ആഹ് എന്നിട്ട് ഇങ്ങളെ എന്തൊക്കെ ചെയ്യാ തുന്നലൊക്കെ ഉണ്ടോ
ഏഹ്
തുന്നലൊക്കെ ഉണ്ടോ?
ഇല്യ ഇല്യ
ഉം ഉം അന്റെ ഹസ്ബന്റിന് എങ്ങനെ ലീവ് ഒക്കെ കിട്ടൽ
വധിയുള്ള
ഉം ആഹ് ആഹ് അല്ലാതെ ആഴ്ചൽ ലീവ് എടുക്കാൻ പറ്റൂല്ലേ
ഏഹ് അങ്ങനി ഇക്കാ
ഉം ഉം ഉം
ഓ തല്ലല്ലോ
ഏഹ്
ദൂരണ്ട ഓൽക്കുമ്പോ പോവാനേ
ആഹ് എന്നിട്ട് ഇങ്ങളെന്ത് പണില എന്ത് പണി
തൊടക്കാൻള്ളതിൽ
ഉം ഓലൊക്കെ പോയാ പിന്നെ പണിയേക്കരല്ലേ
ആഹ് അതന്നെ ആഹ് അന കഴിഞ്ഞാ അഉട്ത്തോക്കെ കഴിഞ്ഞാ
ആഹ് ഇവിട്ത്തെ കഴഞ്ഞ നാത്തൂനാണ് എടുക്കണേ
അതെ
ആഹ് ഉമ്മ ഹോസ്പിറ്റൽക്ക് പോയി ക്കേര്ന്നു ജോലി ഒക്കെ ഉമ്മക്ക് തൈറോയിഡിന്റെ ഓപ്പറഷൻ വേണം പറഞ്ഞിട്ട്
ആഹ്
കൊറേയായി അപ്പൊ നല്ല സീരിയസാണ് പറഞ്ഞിട്ട് അപ്പന്ന് പോയപ്പൊ ഡോക്ടർ ഇല്ല അപ്പൊ ഇത് ഇങ്ങട്ടന്നെ പോന്നക്കാ ഹേ
ആഹ് ആഹ്
മഞ്ചേരി ഇവിടുന്ന് കൊറേ പോണം
പോണല്ലേ ആഹ്
ഉം അപ്പൊ അങ്ങനെന്ന് വെർതെ പോയി പോന്നു
ഹെഹാ ഹാഹ
കണെങ്കി പോയിന്നില്ലാത്
ആന്തന്ന് ല്യാത്തെ
എന്താ ഏഹ് വെള്ളിയ ആഴ്ച്ചയില് വെള്ളിയാഴ്ച്ചിം തിങ്കളാഴ്ചയത്രരേല്ലേ അല്ലേ വെള്ളിയാഴ്ച ഒന്ന് ഇടവിട്ടിട്ടാണ് ഇല്ലേ പറഞ്ഞു
ക്കെണെങ്കിൽ അവിടെ ചെന്നാലേ അറിയുള്ളൂല്ലേ
ആഹ്! അതാണ് പ്രശ്നം. ഇതത്രെ പോണം ഒരു മണിക്കൂറിലേറെ എടുക്കും. രണ്ടു മണിക്കൂർ വരെ
കുറേ വരിയിലൊക്കെ നിക്കണം.
ആഹ്! നല്ല തിരക്കാണ്ടറേ
ഉം.
എത്ര നേരത്തെ ചെന്നാലും നല്ല തിരക്കായിരിക്കും. ഗവൺമെന്റ് കോളേജ് അല്ലേ അല്ല ഹോസ്പിറ്റലല്ലേ?
എന്നിട്ട് എപ്പോളാ പണിയൊക്കെ കഴിയല്?
ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആവും.
ഉം. എന്നിട്ട് പിന്നെ കിടക്കലാവും.
ഇല്ല അങ്ങനൊന്നുമില്ല. നോക്കുമ്പോഴത്തേനു.
ണ്ടോ വീട്ടില്? ഉം. പിന്നെന്ത പണി ഫോണ് മ്മ കളിക
ഉം! എന്നിട്ട് ഇന്ന് വൈകിക്ക? ഇന്ന് ഇനി എപ്പളാ കയ്യ്യ പണിയൊക്കെ?
ഇന്നു ഇപ്പോ കുറച്ചു കൂടിയൊക്കെ വൈകും!
ഉം. പിന്നെ കൊറെ പണിയെടുക്കാതെ ഇരിക്കേണ്ടി വരുല്ലേ?
ആഹ്! ഹ ശരിക്കും പോലൊക്കെ ചെയ്യാം.
ഉം.
പാരസെറ്റമോള് കുടിച്ചപ്പോ വേദനക്ക് കൊറച്ച് കൊറവുണ്ട് തൊണ്ട. ഉം. ശരി! ആഹ്! ഞാൻ ഇങ്ങനെ അന്നേ ഇതൊക്കെ?
ഉം. കൊറവാ!
കൊറവാണ്. ട്രിപ്പൊക്കെ പോകാനും ഇതിനൊക്കെ ഉണ്ടാകുമ്പോഴേ!
ഉം
കാരണം പോക്ക് കൊറവാ
ഉം! പെരുന്നാൾകൊക്കായിരു പിന്നെ പോണം ലീവിനൊക്കെ!
നാത്തൂൻ പോക്കില്ലേ
ആഹ്! ഓള് പോവലുണ്ട്!
ഉം
ഇപ്പൊ കാക്കു വന്നിക്കണ് ഗൾഫിന്ന്.
ആഹ്!
അങ്ങനെ!
പോക്ക് കൊറവാണ്. ഞാ ആകെ രണ്ട് മാസ ത്തിനല്ലേ വന്നിക്കണെ. അപ്പ ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര വേണെങ്കിലും നിൽക്കാലോ. അപ്പൊ കാക്കു വന്നോണ്ട് പോക്ക് കൊറ അല്ലെങ്കിയക്കെ ഒരു മാസം പതിനഞ്ച് ദിവസൊക്കെ നിക്കല്ണ്ട്. ന്നിട്ട്?
എന്നാ ശരി ഒരു കോളു വരുന്നുണ്ട്.